ആഹ കേക്കാൻ പറ്റുന്നുണ്ട് എന്താ ചെയ്യായിരുന്നു
ഓ പിള്ളേരു ഒറക്കുന്നള്ളരു ഇതിലായിരുന്നു
ഉം ഒറങ്ങീലല്ലേ
ഇല്ല ഒറങ്ങുന്നില്ല. പിന്നെ എന്തയ്യ പഠിക്കാന്നോ
ആ ഇപ്പം ട്രെയിനിങ്ങിന് പോക്കോണ്ടിരിക്ക
ട്രെയിനിങ്ങിന് പോവുന്നൊ ആഹ് ആഹ് മാരേജ് കഴിഞ്ഞാണോ ആഹ് ആഹ് കൊല്ലത്തെന്നേന്നോ വീട്
ആഹ് ആന്ന് ആന്ന്
ആഹ് പിന്നെ മഴയൊക്കെ ഉണ്ടായിര്ന്നു അന്ന്
ഇന്ന് ഇന്ന് കൊറവായിരുന്നു. ഇന്നലെയൊക്കെ പക്ഷെ നല്ല മഴയായിരുന്നു
ആഹ് ഇന്നലെ ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ ഇന്ന് നല്ല വെയിലായിര്ന്നു
ആണോ ഇന്ന് മഴത തെ ഇല്ലേ
ഇന്ന് പെയ്തില്ല
ഓ ഇവിടെ ഇന്ന് എന്തുവാ അത്യാവശ്യം അല്ലെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചാറി രാത് ത്രി ആയപ്പോഴേക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ചാറിയായി ര്ന്നു
ആഹ് ഇവിടെ പക്ഷെ ഇല്ലായിര്ന്നു. ഇന്ന് ഭയങ്കര വെയിലായിര്ന്നു
ഇന്ന് പെയ്തതെയില്ലലെ
ഇല്ല ഇല്ല പെയ്തതേ ഇല്ല. സാധാരണ കഴിഞ്ഞ വർഷൊക്കെ ഭയങ്കര മഴയ അല്ലായിരുന്നു. ഈ വെള്ളപ്പൊക്കവും അത്രയൊന്നും മഴയൊന്നും ഇപ്രാവശ്യം കിട്ടിയില്ല
കിട്ടിയില്ല പക്ഷെ ചൂട് ഭയങ്കര വായിയിരുന്നു മറ്റേ വേനൽ സമയത്ത്
അതോ ഭയങ്കര ചൂ ഭയങ്കര ഭയങ്കര ചൂടായിരുന്നു
ഉം ഉം ഇപ്രാവശ്യം മഴയും അങ്ങനെ പക്ഷെ ഇന്നെലും ഞങ്ങള്ടെ ഇവിടെ നല്ല ഫുള്ള് ഒരു ദെവസം ഫുള്ള് മഴയായിരുന്നു
ആഹ് അതാ പക്ഷെ എങ്കിലും ഈ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ
ഓ ആഹ് പനിയല്ലേ ഇപ്പം പനിയും എന്ത് വെച്ചാ ഇപ്പ സ്പ്രെഡ് ആവുന്ന കൊറേ കൊറേ രോഗങ്ങൾ വന്നേക്ക്ന്നു
ആഹ് അതാ കുഞ്ഞുങ്ങൾക്കും എപ്പഴും അങ്ങ് പനിയും എപ്പഴും പനിയാ നാളെ ഇനി ഹോസ്പിറ്റല്കൊണ്ടോ ഹാൻ ബുക്ക് ചെയ്തിട്ടേക്ക്വാ ആഹ് അഹ് അത് മ്മ ആ രണ്ടു പേര്. ഒരാൾക്ക് ആ ഏഴു വയസ്സും. പിന്നെ ഒരാൾക്ക് ഒരു വയസ്
ആ കുഞ്ഞാണ്ല്ലേ
ആഹ് പൊടി പൊടി കുഞ്ഞ അതാ അല്ലെങ്കി പിന്നെ നമ്മുക്ക് പ്രശ്ന ഇല്ല അത് ഒറങ്ങ് ല്ല ഒറങ്ങത്തില്ല. ഒറങ്ങാൻ ഭയങ്കര പാട എട്ടരേയൊക്കെ ആകുമ്പോ ഒറങ്ങുന്നതാ പക്ഷെ ഇന്ന് പിടിച്ചെടുത്തിട്ട് ഒറങ്ങുന്നില്ല. പകലച്ച് ഉച്ചക്ക് ഇച്ചിരി കിടന്നുറങ്ങിയായിരുന്നെങ്കിൽ പിന്നെ രാത്രി കെടക്കുന്ന കിടന്നയേരത്ത് കെടന്ന ഉറങ്ങുന്നതാ
ഉം അത് ചെല ദെവസങ്ങളിൽ അങ്ങനെയാണല്ലോ. പിള്ളേർക്ക് ചെലപ്പം
നമ്മൾക്ക് അത് ഇതുവരെ എങ്ങനെ നമ്മൾക്ക് അതാ ഇതുവരെ ഇങ്ങനെ നമ്മുക്കെന്ത ങ്കിലു പ്രത്യേകിച്ച് ജോലി ഉണ്ടെന്നുണ്ടെങ്കിലെ ഇവർ ഒറങ്ങത്തില്ല.
അഹ് ആഹ് അതങ്ങനെയാണ ല്ലോ പിന്നെ കുരുത്തെകെടോക്കെ ഉണ്ടോ നിർബന്ധം ഒക്കെ ഉണ്ടോ
നിർബന്ധം വലുതായിട്ടില്ല കയ്യ് ഒരു ആറേഴ് മാസം വരെ ഭയങ്കര നിർബന്ധം കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പപിന്നെ ഉണ്ടെങ്കിലും അത്രക്കില്ല മറ്റെത് താഴോട്ട് എറങ്ങത്തേ ഇല്ലായിര്ന്നു. നമുക്ക് ഭയങ്കരം പാടായ്രുന്നു ഇയാളെ വിച്ചുണ്ട് ജോലി ചെയ്യാനൊക്കെ
അഹ് ആഹ് ആഹ് ഇപ്പ കൊഴപ്പല്ലല്ലേ
ഇപ്പോ കൊഴപ്പ ഇല്ലെന്നല്ലെങ്കിലും ഉണ്ട്. നമുക്ക് ജോലിയുടെ എടക്ക് വന്ന് കരച്ചിലും പിഴിച്ചിലും
ഉം ഉം അല്ല മൂത്ത് കുഞ്ഞുണ്ടെങ്കി അയ്ന്റെ കൂടെങ് കളിക്കും
ആ അത് കളിച്ചോളും
ഉം വഴക്കുണ്ടാവോ അടി ഉണ്ടാവോ
അടിയുണ്ട് അയ്ന്റെ എടക്കവടെ ചെറ്യെ ചെറ്യേ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കാര്യവ അഅങ്ങോട്ട് എ എക് ഒര്ചെറിയ സാധനം നന്നായിട്ട് അടിയിടും. നമ്മളെ ആയാലും അടിക്കും ആ നമ്മളെ ആയാലും അടിക്കും ഒന്നുപറഞ രണ്ടാ മത്തേല്അടിയാ.
ഓ അതെപല്ലൊക്കെ വന്ന് കാണോലൊ ഇപ്പോ കടി
ആയീ ആആ.. ക പല്ലൊരു ആറെ എണ്ണോങ്ങാണ്ട് വന്നു ആറും താഴെ പോലുള്ള ആറേഏഴെണ്ണം വന്നിട്ടുണ്ട് ഇപ്പം നമ്മള അടിച്ചിട്ട് കിട്ടിയില്ലെന്നൊണ്ടെങ്കിൽ പിന്നെ കടിക്കാനെ നോ
കടിക്കും ആഹ് ആ അ ഫുഡൊക്കെ എങ്ങനെ ഫുഡൊക്കെ കഴിക്കല്ലോ?
ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാ. ഇയാള് കുറമ്പളി കൊര് ഒരആറു മാസം തൊട്ട് കുറുക്കും കാര്യങ്ങളും ഒക്കെയാ. സാധാരണ ബേബി ഫുഡൊക്കെയ കഴിക്കുന്നേ ഇയാക്ക്പക്ഷെ അ ടൈമിനൊന്നും ഇതൊന്നുല്ല വേണ്ട നമ്മള് കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ചിക്കൻ ആയാലും മീ
ആഹ് ഹ് അങ്ങനൊളളയൊക്കെയാണല്ലേ?
അങ്ങനെയുള്ളതൊക്കെയായിരുന്നു വേണ്ടത് പക്ഷെ ആളെ കണ്ട് കഴിഞ്ഞാൽ വലിയ ഇത് പറയത്തില്ല ഇത്തിരി ഇത്തിരിയേ ഉള്ളൂ ആളില്ല.
ഓഹ് ഒരു ൾവയസിന്റെ ആളില്ലാള്.
ഇല്ല വളേ കണ്ട് കഴിഞ്ഞാ എല്ലാരും പറയ ഒന്നും കൊടുക്കത്തില്ലയോ ഒന്നും കൊടുക്കത്തില്ലയോന്ന്?
ഹഹ്അത് ചെലപിള്ളേര് അങ്ങനാ കുപ്പം അങ്ങനെ ഇത് കാണത്തില്ല. ചിലപ്പം ഇച്ചിരി കൂടെ ഇതൊക്കെ ഏജ കുമ്പഴത്തേക്ക് നീളം ഇതൊക്കെ വണ്ണം വെക്കും.
അത്. ഇങ്ങനെ പറയുന്നേക കാരണം ഞാനും എന്റെ അനിയത്തിയും തമ്മിലെന്ന് വ വെച്ചുലൊ എനിക്കന്ന് വെച്ചാ വണ്ണം ള്ളരു ശരീര പ്രകൃതിയ. പക്ഷെ അന്റെ അനിയത്തിന്ന് വെച്ചാല് വെറും സ്കെൽറ്റ ആഹ് അതേ ഒരു മോഡല ഈ എ ഞങ്ങള് തമ്മിലുള്ള ഏജ് സെയിം ഏജ് ഗയാപ്പാ ഇവര് തമ്മിലും.
ഓഹ് ഒ അപ്പൊ മൂത്ത മൊക്ക ഇങ്ങനെ.
മൂത്ത മ്വാളന്റെ ശരീര പ്രകൃതിയ. അയാക്ക് വണ്ണം ഒണ്ട് ഉംഅയക്ക് വണ്ണം വെക്കുന്ന ശരീര പ്രകൃതിയ
ഉം ഉം മോള് വണ്ണംബസ് കെലിറ്റണ ഇല്ലേ ഇളേ മോള് -
ഓഹ് ഒ എളയാ ള് സ്കെൽറ്റ.
ഓ ഓ ഓ.. ഹാഅപ്പൊ എല്ലാരും നമ്മളോട ആയിരിക്കും ചോദയിക്കുന്നത് എന്താ നമ്മളൊന്നും കൊടുക്കത്തില്ലേ നമ്മളൊന്നും കൊടുക്കത്തില്ലേന്ന്?
ല്ല്യഒന്നും കഴിക്കാറില്ല കഴിക്കാറില്ലോന്ന് ചോദിക്ക്ണ്ടത്.
അവല് ഇപ്പ നടക്കുന്ന ടൈംല്ലേ അപ്പൊ അവര് ഇപ്പ ഇങ്ങനെ ഓടി ഓടിയിരിക്കുവല്ലോ?
ആഹ് ഒരടുത്ത് ഇരിക്കത്തില്ല നമ്മള് പിടിച്ചിരിത്തിയരിക്കത്തില്ല ഓടി ഓടി ഓടിപ് അത്ടക്കു ഇവിടുന്ന് അപ്പുറത്തെ റൂമിലോട്ട്
ഓ അതക്ക്ആ അപ്പം പിന്നെ പെട്ടെന്ന് ശരീരത്തി പിടിക്കത്തതുംല്ലല്ലോ ഫുഡ് കഴിച്ചാലുവേ.
ആഹ് ഫുഡ് കഴിച്ചാലും പിടിക്കത്തില്ല അങ്ങനെരു ശഇയൽ കഴിക്കുവ പക്ഷെ ഇപ്പൊരി ഇചിരി കഴിക്കാൻ പിന്നോട്ടാ പക്ഷെ എങ്കിലും കഴിക്കുവായിരുന്നുഅപ്പോഴും ഈ സെയിം ശരീ പ്രകൃതിയൊക്കെ തന്നെയായിരുന്ന്.
ആഹ് മൊട്ട മൊട്ടയൊക്കെ കൊടുക്കും.
ആമൊട്ടയാ മൊട്ട ഫേവറേറ്റ് എല്ലാ ദിവസവും ഒരു മൊട്ട വെച്ച് വേണം.
ഉം രണ്ടേരുംകഴിക്കോ?
ല്ല മൂത്ത ആള്തൊന്നും കഴിക്കത്തില്ല മൊട്ട പാല് - മീന് ചിക്കൻ ആ അ ചിക് ക്കൻ ആയാലും കറി വെച്ചൊന്നും കഴിക്കതൊന്നില്ല ഫ്രൈ അങ്ങാ തോന്നിയാ കഴിക്കുന്നതല്ല പക്ഷെഈ മറ്റേആള് ഇങ്ങെന ല്ലാം ഓപോസിറ്റ്ആണ്. അയാക്ക് ഈ അൽഫമ് ക്കെഒണ്ടെങ്കി തോന്നണണെങ്കില്
ഉം ഉം വെജിറ്റബിൾസൊക്കെ കഴിക്കോ?. വെജിറ്റബിൾസൊക്കെ കഴിക്കുവോ
വെജിറ്റബിൾസൊന്നും കഴിക്കത്തില്ല പിന്നെ നമ്മള് ഈ സ്കൂളൊക്കെ ആവുമ്പോ കൊടുത്ത് വിടും അപ്പോ ആ ടീചേർസ് അവിടെരുത്തിങ്ങ് കഴിപ്പിക്കവര് അല്ലാതെ അയാക്ക് പ്രത്യേ ചെലെ ക്കീചെര് ച്ചമ്മന്തി, മോര് ര് കിട്ടി കഴിഞ്ഞ ഒറ ആഹ് അതൊക്കെ ആഹ് അങ്ങനെ ക്കെള്ളതൊക്യാ
ഒഹ് ഒഹ് ഓഹ് ആഹ് സ്കൂളിപ്പൊവുമ്പൊ കഴിച്ചല്ലേ പ റ്റത്തുള്ളൂ ട്ടിച്ചേഴ്സ് അത്
അത് ആഹ് അതോണ്ട് നമ്മള് വെജിറ്റബിൾസ് ആയാലും എന്തോ കഴിക്കാത്തെ അതെല്ലാം കൊടുത്ത്
വിടും അല്ലാ അന്നരം വീട്ടിൽ വരുമ്പോം പറയത്തില്ല്യോ അത് വേണ്ടാര്ന്ന്
ഇല്ലില്ല അങ്ങനെ പറയത്തില്ല അറിയാം കഴിക്കാത്തെല്ലാം കൊടുത്തു വിടൂന്ന് യ്യാം വീട്ടി നമ്മള് ച് കൊടുത്ഴിഞ്ഞാൽ കഴിക്കത്തില്ല.
ആഹ് വീട്ടിൽ പിന്നെങ്ങനാണല്ലോ ആഹ് പിള്ളേര് കഴിക്കത്തില്ല സ്കൂളിലാവുമ്പൊ പിൻ ട്ടീച്ചേഴ്സിനെ പേടിയാണുയിരിക്കും..
അതെ ടീച്ചേഴ്സിനെ പേടിക്കാതെ ഈ നഴ്റിയിലൊക്കെ ആരുന്നപ്പോഴേ പ്ലേ സ്കൂളാര്ന്നപ്പൊ അവര് ടീച്ചേഴ്സ് അത് ഇരുത്തി കഴിപ്പിക്കുവായിരുന്നു അങ്ങനൊരു ശീലവാ.
മ്മ് മോന മോളാണോ ചിരികിന്ന് മ്മ് ച്ചി ഇങ്ങെരെ കേട്ട്. ഉം അ നി നിങ്ങൾ മൂന്നേരുള്ളോ വീട്ടീ
ഉം ഞാനും അഹ്‌ മൂന്നു പേര് പിന്നെ ഹസ്ബണ്ടിന്റെ ഉമ്മാ ഉണ്ട് ഹസ്ബഡ് ഗൾഫില. അത്പ്പ അതുംപായില ഹസ്ബന്റിന്റെ ഉമ്മാ യും വടെ ഞാനും പിള്ളാരും.
പിള്ളേരുവുണ്ട് ആഹ് ആഹ് ആഹ് അഹ് പിന്നെ ഹ യിൻവി സ്വന്തംവീടെ വിടാ അവിടെ അടുത്താന്നോ
ആഹ് ഇവിടന്നൊരു അരമണിക്കൂർ തെകച് വേണ്ട.
അഹ്‌ ഉം ഉം വെക്കേഷനൊക്കെ പോവില്ലേ അന്നേരം.
വെക്കേഷനല്ല മിക്കപ്പോഴും കഴിഞാഴ്ഛേപോയിട്ട് വന്നേത് പോയാ അന്നൊര് ഒന്നൊന്നര പോക്കാരിക്കും ഒരാഴ്ചയൊക്കെ ഒന്നരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരത്തൊള്ളൂ
ക്കാൻ ഭയങ്കര ഇഷ്ടാണല്ലോ അപ്പം ഹസ്ബണ്ട് മ്മടെ ഒറ്റക്ക് നിക്യോ.
ആഹ് ഒന്നെങ്കി ഇവിടെ നിക്കും പിന്നെ ഈ നാത്തുമാര്ടെ ഒക്കെ വീട് അടുത്തടു ഒരാടെ വീടെയ് ഇവിടെടുത്തന്നെ. പ്പഅങ്ങോട്ട്‌ പോവും അല്ലെങ്കി പുള്ളിക്കാര് മറ്റിടത്തോട്ടോ അഹ് പലടത്ത് എവിടെങ്കിലും പോവു എങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോയൊക്കെ നിക്കും.
ആഹ് അപ്പൊപ്പിന്നെ പ്ര കൊഴപ്പല്ലല്ലോല്ലേ.
ആഹ് ഷെലപ്പോം പോയിരികും ചെലപ്പോ അല്ലെങ്കിൽ ഇവിടാരെങ്കിലും വന്ന് കെടക്കാൻ അടുത്തൊക്കെണ്ടെ ന്നുണ്ടെങ്കില്
ആഹ് ആഹ് പി ഉം. അന്നേരം നിങ്ങളു സ്വന്തംവീട്ടിങ്ങനെ ഓട്ടോയിൽ പോവോ വണ്ടിയുണ്ടോ ങ്ങെനാ
ആഹ് വണ്ടി എനിക്ക് ടു വീലറുണ്ട് പക്ഷെ ഈ കുഞ്ഞിപ്പൊ പൊടി ആയതോണ്ടേ നിക്കത്തില്ല. അതോണ്ട് പിന്നെ ആരെങ്കിലും വിളി ക്കാൻവരും എന്നിട്ട് കൊണ്ടാക്കും അങ്ങനാ.
ആഹ് ശരിയ സ്കൂട്ടിൽ പറ്റത്തില്ലല്ലോ ഒരാൾ വേണ്ടെ കൊച്ചുണ്ടെങ്കില് കുഞ്ഞുണ്ടെങ്കില് മറ്റേ മോളാണെങ്കി ഇരു യിട്ട് പറ്റത്തില്ലല്ലോ.
ആളെയൊക്കെ പറ്റത്തില്ല മറ്റേ ആളെ വെച്ചോണ്ടാരുന്നു പോണത് വരുന്നത്ക്കെ പഷെ ഇപ്പൊ ഇയാള് ഒന്നും ആയിരി ഇ നിക്കാറൊന്നും ആയില്ലല്ലോ അതോല്ല കഴിഞ്ഞില്ലീ തിന്റെ പ്രശ് ഇതിനുണ്ടല്ലോ മറ്റേ ഏഹ് എന്തുവാ റോഡ് പണി അയിന്റെ പ്രശ്നം ഉള്ളതോണ്ട് ഭയങ്കര തെരക്ക ചെലസമയത്തൊക്കെ എടയ്കെടകുള്ള റോഡൊക്കെ അട ചിടും അതൊണ്ട് ഒറ്ററോഡൊക്കെ ണെങ്കി ഭയങ്കരതെരക്കാ.
മറ്റേ ഷൊ ആഹ് ശരി ഷോർക്കാ കുഞ്ഞു വഴിയയിരിക്കുമല്ലോ നമുക്ക് ഒരുരു വണ്ടി വന്നാ പിന്നെ നമ്മുടെ വണ്ടിക്ക് പോവാൻ സ്ഥലം അങ്ങനെത്തൊക്കെ പ്രശ്നം വരത്തില്ലേ?
ആഹ് അതാ അപ്പൊ നമുക്ക് ഭയങ്കര പാടായി കുഞ്ഞിനെ വെച്ചോണ്ട് പോവാനേ. അത് ട്രാഫിക് കൂടെ ഉള്ളതുകൊണ്ട്.
ഓ ഓ ഓ
ഉം അതാ അതും വാ ഉം റോഡിന്റെത് ഭയങ്കര പ്രശ്ന ഇപ്പോഴും അതിന്റെ പണി ഒന്ന് തീർന്നതോ എടുത്തിട്ടോ ഒന്നും ഇല്ലത്തോണ്ടേ
ഓ പാടാണല്ലേ ആഹ് പിന്നെ കൊഴപ്പില്ല ആരെങ്കിലും വിളി വിളിക്കാനും കൊണ്ടാക്കാനൊക്കെ വരാനെങ്കിൽ കുഴപ്പമില്ലല്ലോ ആരുണ്ട് അവിടെ ആ
വാ ഇല്ല ബ്രദറില്ല ഞങ്ങൾ രണ്ട് എനിക്ക് ഞാനും അനിയത്തിയും മാത്ര മാത്രയുള്ളായിരുന്നു പിന്നെ വാപ്പ ഉണ്ടായിരുന്നു വാപ്പ ഇനിയിപ്പോ അടുത്ത ആഴ്ച വാപ്പ ഗൾഫിൽ പോകും അതിന് ശേഷം എന്താക്കുന്ന മാ വിളിക്കാൻ വരികയൊക്കെ ചെയ്യ് വാരിക്കും എന്തുവാന്ന അതോല്ലെ നമ്മളീ ടിപെൻ്റ് ചെയ്യാതെ ഇൻഡിപ്പെൻ്റെൻ്റ് ആയി നി താ കുറച്ചുകൂടെ നല്ലതാ ഞാൻ ഇയാളെം വെച്ചോങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയനെ പക്ഷെ ഹസ്ബന്റഡിനായാലും മറ്റേല്ല ബാഗ് ഒക്കെണ്ടല്ലോ
ഓ ഓ ഓ അലകേഷ് അവിടക്ക് കൊണ്ടോകുമ്പോ ഉം അതിന് കൊഴപ്പല്ല പ്പം ആഹ് ഒന്നര വയസ്സ് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്നര
ആഹ് ന ഇപ്പൊ നിക്കും ഇപ്പൊ ചെറുതായിട്ട് നിക്കും അപ്പൊ ഞാനീ അടുത്തൊക്കെ ഇപ്പൊ വണ്ടിക്ക് തിനത്ത് ചെറുതായിട്ട് നിർത്തിക്കൊണ്ട് പോകും വച്ചോണ്ട് പോകും പിന്നില് ട്രാഫിക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ടെത് കൊണ്ട് അങ്ങോട്ടൊക്കെ പോവാനായി പേടിയാ
ഉം ആഹ് ശരിയ മറ്റേ പെറ്റിയൊക്കെ വന്നാലും അറിയത്തില്ല അല്ല പെറ്റി വരത്തില്ലല്ലോ?
പെറ്റി വരത്തില്ല അല്ല ഈ ട്രാഫിക്കിന്റെ എന്ന് വെച്ചാല് ഞങ്ങളെന്ന് വച്ചാല് നമ്മൾ ഈ ഒരു റോഡ് പോകുമ്പോ അതിനകത്തു തന്നെ വാ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ വളഞ്ഞു പോകാനായിട്ട് ട്ട് അവര് പ്രത്യേകം വഴിയൊക്കെച്ചിട്ടിണ്ട് പക്ഷെ ഈ പണി നട നടക്കുന്നുകൊണ്ട് ചില സമയത്ത് ഇതാങ്ങ് അട അടച്ചിട്ടും.
അടച്ചിടും ഉം
വളഞ്ഞു പോകാനുള്ള വണ്ടികൾ സഹിതം
ആഹ് ആഹ് ഒറ്റ ഇതായി ട്ട് പ്പോവാ ആ അന്നേരം നമുക്ക് ട്രാഫിക്ക് കൂടും തെരക്കും കൂടുവല്ലോ അന്നേര്ത്തേക്ക്
തിരക്ക് കൂടും ഭയങ്കര താ തിരക്ക് ഈ ടുവീലർ ആയാലും ഫോർവീലർ ആയാലും എല്ലാം കൂടെ ഒരുമിച്ച് ടിച്ചിടിച്ചിട്ട് ഭയര അപ്പൊ അതുകൊണ്ട് വച്ചുകോണ്ട് പോകാന ഒരുരു ബുദ്ധിമുട്ട് വരും
പക്ഷെ പണിയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പില്ല ന്നെ പണിയൊക്കെ മാറുമ്പോഴ് തൊക്കെ പിന്നെ എളുപ്പമാവല്ലോ റോഡും ആഹ് റോഡും നല്ല ഇതാവും അപ്പോഴത്തേക്കും പിന്നെ സൗകര്യ ആവുല്ലോ.
സൗകര്യ ആവുമായിരിക്കും അതാ പിന്നെ എ ഇല്ല കിടക്കാറയില്ല കാരണം പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കാ കഴിയും ഞാൻ ഹസ്ബന്റ് വിളിക്കണം വിളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കിടക്കത്തോള്ളൂ നോർമലി പിന്നെ എന്തോത്തി ട്രെയിനിങ്ങിനാ പോകുന്ന്
ട്രെയിനിങ് ഞാൻ അക്കൗണ്ടന്റിന്റെ
അക്കൗണ്ടന്റിയോ ആഹ് ആഹ് ആഹ് ആഹ്
ഞാനെക്കൊണ്ടിരിക്ക അടത്ത് തന്നെ ആഹ് ഉം ഉം ഉം ഉം
ഇനി നീ ജോലിയൊക്കെ ആയിട്ടെ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടെ